ഹലോ
ഉം
റേഞ്ചിണ്ടോ അവിടെ
റേഞ്ച് ഇണ്ട്
ഇപ്പൊ ഒന്ന്
അല്ല ഏഴു മണി അല്ല ഏഴര ആയപ്പ വന്നത്
അപ്പ ആ കൂട്ട് വേറെ കൂട്ടാര് അതൊക്കെ ഇണ്ടായാ ആ കൊച്ചൊക്കെ ഇണ്ടായാ
ഏതൊച്ചാ
മറ്റേ എന്റെ കൂടെ വരുന്നത്
അത് ഇണ്ടായി അത് എന്നിട്ട് പോയി പാതിട്ട്
ആഹ് ഇതവിടെ കോളേജില് സീനിയർമാരാണോ
ഞങ്ങടെ കോളേജിൽ പഠിച്ചോര് തന്നെ ഇവിടെ വേറെ വേറെ സ്ഥലത്തുണ്ട് വേറെ വേറെ കമ്പനില് ജോലി ചെയ്യാണ്
ആഹ് ആഹ്
ൗച്ച ഭ
ആഹ് എപ്പ വിളിച്ചോളു എന്നെ അൻ്റ എടേ കൂടെ വിളിക്കോ
ഇല്ല ഇല്ല നേരത്തെ വിളിച്ചിട്ടുണ്ട അറിയില്ല
വീഡിയോ കോള് ചെയ്തൊ
വീഡിയോ കോൾ ചെയ്താ എടുക്കാൻ അറിയോ ഉ
നാജിമുച്ചീനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്
ആഹ് നോക്കട്ടെ
ആ അവിടെ മഴയുണ്ട
മഴൊന്നുംല്ല അടുത്ത മാസം മഴ
ഇപ്പ ചൂടാ
ചൂടാണ് ഭയങ്കര ചൂടാ
അപ്പൊ നീ ഭക്ഷണം വാങ്ങിട്ട് വന്നേ
ഉം കഴിച്ചിട്ട് വന്നാ
എന്തൂട്ട ചപ്പാത്തിയാ
ഇല്ല ഞാന് ഉച്ചക്ക് മന്തി കഴിച്ചു
ആ അവിടത്തെ അങ്ങനത്തെ വേറെ ടേസ്റ്റായിരിക്കില്ലേ ഒക്കെ വേറെ ഇതായിരിക്കും
കേരള മന്തിയല്ല, കേരള മന്തി ഒരു മലയാളികടത്തണ കട അതാണ് ഞ എല്ലാവരും ചട പോയി
ആഹ ആഹ്
പിന്നെ
അപ്പ ഇന്നലെ ഇന്ന്, ഇന്ന്പ്പൊ പറഞ്ഞ് പാതിവരെ ജോലിണ്ട് ഇത് ന്ന്‌ ഇണ്ടായില്ലേ.
ഇന്നില്ല ഞായറാഴ്ച എല്ലാടത്തും അവധില്ലെ. ഉം
ആഹ് ഇനി ഈ ആഴ്ചയിലെങ്ങാണ്ട് ഒരു അവധിണ്ടല്ലോ അപ്പൊ അവധിണ്ടോ?
അതെനിക്കറിയില്ല ചെലപ്പ കിട്ടുള്ളൂ.
ആ, ആ അല്ല മറ്റേ പരിപാടി എന്നാ?
അത്പ്പ അടുത്ത മാസൊക്കെരി അല്ലെങ്കി ജൂലൈയില, ജൂണില ക്കറിയില്ല.
ആണ.
ഉം
ഉ ഉ അമ്പാടിക്കെ വിളിക്കാറുണ്ടോ?
പ ഇന്നാ, ഇന്നലെ മിനങ്ങാന്ന്ണ്ട് കിച്ചപ്പ വിളിച്ച വീഡിയോ കോൾ വിളിച്ചിട്ടണ്ട അവരെല്ലാരും.
ആര് അമ്പാടിയ അവര് അപ്പൂ അവരൊക്കെ കൂടിയോ.
ഉം ചെപ്പ നമ്പാരനെ കിട്ടില്ല എല്ലമാമ്പച്ചുണ്ടായി. മാമ്പുജ
ആ, ആ അമ്പാടി അമ്പാടിടെ ഫോണിന്ന് വിളിച്ചിണ്ടാവല്ലേ.
ആ ഓ പിച്ചപ്പന്റെ ഫോണന്ന് വിളിച്ചു ചോയിച്ചു.
കിച്ചുന്റെ
ഉം
ആഹ് വൈന്നേരം വിളിച്ചെ.
ആ വൈന്നേരം.
ഉം ഇപ്പ റൂമില് വേറെ ആരുല്ലേ തനിയെയാ.
റൂമിലാൾകാര്ണ്ട്.
അപ്പ നീ കയിച്ചിട്ട് വന്നല്ലേ.
ഉം
ആ ഇനിപ്പോ വൈക്കാണ് ഇനി നാളെ രാവിലെ തന്നെ പോവൂല്ലേ. ഒമ്പത് മണിയാവുമ്പം.
എട്ടരാ എട്ടരയ്ക്ക്
ആഹ് ബസ് ബസിനണെ.
ഓടോർക്ഷട്ടും ഷെയറോട്ടട്ടും
ആ ഇങ്ങനെ ആൾക്കാര് ഇങ്ങനെ ബ, ബസ്സ് പോലെ അങ്ങനത്തെ ഓട്ടോറിക്ഷല്ലെ അവിടുത്തെ.
ഉം പയിനഞ്ചിര കൊട്ത്താതി ഒരാൾക്ക്.
ആ അവിടെ ഉത്തർപ്രദേശിൽ അങ്ങനെയാ അത് ബെസ് ഇത്പോത്തെ സംഭവകുറച്ച ആൾക്കാര് ഇരുന്നിട്ട് ബസ്സ് വിളിക്കണ പോലെ തന്നെ ഓട്ടോറിക്ഷലിങ്ങനെ ആൾക്കാര് ആഹ അങ്ങനെ അതിലിങ്ങനെ ആൾക്കാര് ണ് ണ്ടെ ങ്കി സ്ഥലോണ്ടെങ്കി കേറ്റിക്കൊണ്ടോവും.
ഉം
അതെയോ ഉ
കൊച്ചില്ലെ അവിടെ?
ഉം
ഉം
ടി. വി വെച്ചോടുത്തേക്കാ ഇങ്ങോട് വന്ന് പോയി.
ടി വി വെച്ച് കൊട്ത്ത്ട്ട് അവടെ ഇരുന്ന് കാർട്ടൂൺ ര്ന്ന് കാണ് ണ്ട്
ഉം
ഉം ടിവി ല്
പറയ്
ഉം അപ്പൊ ഈ ലുലുമാള് പോൽത്തെ സ്ഥലോണ്ടവടെ
ആ അവിടേക്ക് പോയി
വെർതെ കാണാൻ പോയത്
ഉം സാനങ്ങൾക്കൊക്കെ പൈസ കൊറവ് ണ്ടല്ലോ
ഏ അവടെ ഭയങ്കര വെശം വേറെ
ആ ആ ലൂലുമാൾലൊക്കെ പൈസ കൂടുതലാ എല്ലേനും
തേപ്പെട്ടി അല്ലാണ്ട് വേറൊന്നും വാങ്ങിലെ ആ
ബക്കറ്റ് കപ്പ് തൊക്കെവാങ്ങി
ഇങ്ങ എന്തായാലും വാങ്ങി കഴിക്കണ്ടേ ണ്ടാക്കാനൊന്നും സമയം കിട്ടില്ലല്ലോ
ഉം
കടേന്ന് ഉച്ചക്കും വൈകുന്നേരം വാങ്ങൂലെ രാവിലെ ഓഫീസില് ണ്ടാക്കൂലെ
അതെ ആ ഉച്ചക്ക് വാങ്ങും
ഉം ഉം
ഓർ ഈ റോഡ് സൈഡിലാണല്ലേ ഈ റൂമ്
ആ
ജെ ജെനലിന്റെ സൈഡിലാണോ
ജെനലിന്റെ സൈഡിലല്ല എന്തെ ഇണ്ടാവും
ആ അപ്പൊ അവൻ പൊർത്ത് പോയിക്കാണും എന്ന് പറഞ് അവിടൊറ്റ ഇരുന്ന് ബോറടിക്കേണ്ടെന്ന് വെച്ച
പിന്നെ ഉം
എ
ഉം ആ ഉം
എന്തുട്ട്
പിന്നെ മിണ്ടാണ്ടിരി ഉം അവടെ ഈ കറന്റ് ബില്ലിനൊക്കെ പൈസ കൊട്ക്കണൊ
അത് സെപ്പറേറ്റാണ്
ആ അപ്പവ്ട്ന്ന് മാറോ
ഒരു മാസം ഒരു മാസം കഴിയുമ്പോ മാറും
ഉം
ഒരു മാസ്ത്തത്തേക്ക് പൈസ അടച്ചാണ് അല്ലേ
ആഹ് ഒരു മാസം കഴിഞ്ഞ്‌ട്ട്
ആഹ് അയ്ന്റെ അടുത്തന്നെ ഇണ്ടല്ലേ.
ആഹ്‌ ഇണ്ട്ണ്ട്.
ആഹ് ഉം
ഉം
ഉം ഉം ഉം അവ്ടെ ങ്ങിനെ റെസ്സ് ഒക്കെ കളറല്ലേ
കളറാ
സാധാ റെസ്സ്‌ങ്ങനെ
ആഹ്‌
ആഹ്‌
ഉം
ഉം അപ്പൊ ആറര വരെണ്ടാവും ല്ലെ
ആറര ഇരിക്കുന്നൊള്ളു ഒൻപത് മണിക്കൂറ് ഇരിക്കണം ന്ന് ള്ളൂ
ആഹ് ഇപ്പ പാടുള്ള
കോയ്പ്പം
ആഹ്
ആ കൊച്ച് വിളിക്കോപ്പം വിളിക്കാറുണ്ടോ
ആഹ് ആ കൊച്ച് അട്ത്തല്ല
തൊട്ടപ്പർത്താണ്ല്ലേ
തൊട്ടപ്പർത്താ രണ്ട്‌ മൂന്ന് ബിൽഡിങ്ങിന് അപ്പറം
ആഹ്
അങ്ങനെ വേറെ പിന്നെ വേറെ ആരും ഇല്ലേ. നിങ്ങള് രണ്ടുപേര് മാത്രല്ലേ ഒരുമിച്ച് പഠിച്ചതുള്ളൂ വേറെ പിന്നെ സീനിയേഴ്സ് ഒക്കെ അല്ലെ ഉള്ളു
ഉം ഉം
അങ്ങനെ
ഉം
ടൈമ്
ടൈം കാ
അവിടെ സാനം ഇണ്ടാ അവടെ ബാഗ് ഇതൊക്കെ വെക്കാ അലമാരി അലമാരിലാണ് സാധനങ്ങള് വെക്കണ നീ
ആഹ് പിന്നല്ലാണ്ട് എങ്ങനാപ്പ
ആഹ്
അതില് വെക്കാല്ലേ സാനങ്ങള് അപ്പ ബാക്കിയുള്ളവരക്കെ അയ്ൽ വെക്കും
ബാക്കി ഓരോരുത്തർക്കും ഓരോ ഓരോരുത്തർക്കും ഒരെണ്ണം വെച്ച്
അല്ലെങ്കിൽ പിന്നെ പണിയല്ലേ താഴെ വെക്കാനും പറ്റില്ലല്ലോ ഇത്തിരി സ്ഥലല്ലേ ഒള്ളു മേള് ള്ള്
ഉം
ഉം അപ്പൊ തേപ്പട്ടി എല്ലാ ദിവസം തേച്ചിട്ട് പോണെ
ഏഹ്
എല്ലാ സം ഡ്രസ്സൊക്കെ തേച്ച് ഇതാക്കിയിട്ട് കൊണ്ടുപോണേ അലക്കാനൊക്കെ ഇപ്പ എന്ത് യ്യ
അലക്കാൻ വാഷിംഗ് മെഷീൻ ഒണ്ട് അല്ലാണ്ട് സാധാ അലക്കും
ആഹ് സാധാ ങ്ങനെഅലക്കും അയിനത്തു ഇട്ടോണ്ട് പോവുല്ലേ
ആഹ് എന്നാ ശരി ശരി കട്ട്‌ ചെയ്ത് നീ കട്ട് ചെയ്യല്ലേ
ആഹ്